അത് കേക്കാവോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് ഉം
സ്കൂളൊക്കെ തൊറന്നോ പിള്ളേരുടെ ആഹ് ഇല്ല അട്ത്താഴ്ച അല്ലെ തൊറക്കള്ളുല്ലെ അല്ലേ
ആഹ് അടുത്ത ആഴ്ച തുറക്കും അപ്പൊ അ അയിന്റെ ഒക്കെ ഒരു തെരക്ക് പെരുന്നാളിന്റെ തെരക്ക് ആഹ് അങ്ങനെയൊക്കെ
പെര്ന്നാളാണല്ലോ
ആഹ്
ഉം പിന്നെ ഇവിടെ വെല്യാ പിള്ളാർക്കൊക്കെ ക്ലാസ്സ് തൊടങ്ങിയിട്ടുണ്ടോ?
ആഹ് ഇവിടെ ട്യൂഷൻ സെന്ററിലല്ലൊക്കെ ഏപ്രിൽ മാസത്തി തന്നെ ക്ലാസ് എല്ലാം തൊടങ്ങി
ആ അല്ല ഇവിടെയൊക്കെ ഒന്ന് രണ്ട് പിള്ളോരൊക്കെ എനിക്കൊന്ന് പന്ത്രണ്ടില് ക്കെ ആയിരിക്കും പിള്ളേർ പോകുന്നത് കാണാം എനിക്ക് തോന്നുന്നത് അവർക്ക് തൊടന്ന് തൊറങ്ങി തൊടങ്ങി കാണുവായിരിക്കും
യൂണിഫോം എല്ലാം അ ട്ടാണോ പോവ്ണത്
ആ യൂണിഫോ യൂണിഫോമ് ഇട്ടാ പോകുന്നേ
ആഹ് അതറിയാ വക്ഷെ ഇവിടെയന്ന് ഒരുമിച്ചേ തുറക്കുള്ളൂട്ടാ ഈ സ്കൂള് എപ്പൊഴാണോ തൊറക്കുന്നത് ആഹ് ഔദ്യോഗികമായിട്ടൊരു ഡേറ്റ് ഉണ്ടല്ലോ
ആ ചെലപ്പം ട്വൽത്തിനൊ ക്കെ എക്സ്ട്രാ ആയിട്ട് ക്ലാസ്സ് വെക്കുന്നുണ്ടായിരിക്കും അതാ
മീഡിയ അതന്ന് ഇതില് പറഞ്ഞെല്ല ഈ സി ബി എസ് ഇ
സി ബി എസ് സി ആഹ്
ആ അതൊക്കെ അവ ഇഷ്ടത്തിനാണല്ല ചെയ്യുന്നത്
ആ സി ബി എസ് ഇ ആയെത്
ആഹ് അപ്പാ അങ്ങനെ ആയിരിക്കാം സി ബി എസ് ഇയിലെ പുള്ളോർക്ക് എപ് എപ്പൊഴും ക്ലാസ്സ്ണ്ട് അതെ നമുക്കറിയത്തില്ല ഇവിടെടുത്ത് രണ്ട് മൂന്ന് സ്കൂളുണ്ട് അപ്പൊ അവരെ ഇത് എന്നാം മ്മ്ളെ ഈ കേരള സിലബസ് അതുമായിട്ട് ബന്ധവുള്ളരിതല്ല അവര് വേറെ പ്ര പ്രത്യേക ഒരുതാണ്
ആഹ് അവർക്ക് അവര്ടെ ഇഷ്ടത്തിനാ അവര് തൊർ
ആ അവര് ഈ ഡൽഹിയിലേക്കല്ലെ അവര് ആഹ് ഇതിന്റെ അയ്തൊക്കെ അന്റെ ആ സെന്ററല്ലേ അപ്പൊ അവ്ടെന്ന് ഉദ്ദേശ അൻസരിച്ചാണ് അവര് അന്നാക്കെ ഇവ്ടെ കേരളവില്ലേ
ആഹ് ആ ഇത് പോവുന്നകാണാ പിള്ളേര അപ്പോം ഞാൻ ഓർത്തേടെ നേരത്തെ പിള്ളാർക്ക് തൊടങ്ങിയോ
ഇടത്തിലാണ് പക്ഷെ ഏയ് ഏതു അല്ലാ കെ എയ് ഐ എന്ന് വെച്ചാ ആഹ കേരള സിലബസ് അന്നെ
ആഹ ഹാ ഹാ
ആ ഹ് അവ്ടെ മക്കളൊക്കെ ഏത് ലിയാണ്
ആ അവരും പോവുന്നുങ്ങിനെ
ആ
ഒര് സി ബി എസിയാ
സി ബി എസ് ഇ ആണ് ഓ
അഹാ
ആ അപ്പൊ അവർക്ക് ഈ വെക്കേഷന് ക്ലാസ്ണ്ടോ?
അവർക്കൊക്കെ പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നേ നേരെത്തെ തൊടങ്ങുന്ന്ണ്ട്
ആഹ്
റ്റൊൽത്തിലൊക്കെ ഉള്ളൂ ചെറിയ ക്ലാസ്സുകളിലോട്ടില്ല അയ് എനിക്ക് തോന്നുന്നു ക്ലാസ് പഠിപ്പിച്ച് തീർക്കാൻ വേണ്ടിയേ
ആഹ ഒരുപാട് അവധിയൊക്കെ വരുവല്ലേ പിന്നെ ഓണവധി പിന്നെ മഴയായി മഴ തുടങ്ങിയ പിന്നെ മഴയേരെ കൊറേ അവധി. അങ്ങനെയൊക്കെ വരപ്പ നേരത്തെ പഠിപ്പിക്കുമ്പൊ കൊറേ അവരെ മനസ്സില് നിക്കും. എന്ന് വെച്ചാ കൊറേ ഉണ്ടല്ലോ സി ബി എസ് ഇ ആലും ഏതായാലും പഠിക്കാൻ.
അതേന്നെ. ഈ ആക്ച്വ ലി കൊറേ ക്കിന്നതിനകത്ത് എനിക്ക് തോന്നുന്നില്ല വല്യ ഉപയോഗം ഉണ്ടെന്ന്. പിള്ളേരെ കൊറച്ചും കൂടിയൊക്കെ ഈ ഈഹ് അവരെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കണവല്ലേ സ്കൂളിലാണെങ്കി
അഹ്. അത് തന്നെ. ഈ ഇവിടെന്ന് വെച്ചാ കൊറേ ഉപയോ ഉപയോഗം ഇല്ല ഉള്ളതും ഇല്ലാത് ത്തതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളെ ഈ നിത്യ ജീവിതത്തിൽ പോലും നമ്മൾ ഒരിക്കലും പ്രാവർത്തികമാക്കാത്ത കാര്യങ്ങളാണ് കുറെയെല്ലാം. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ആ സ്കൂളിൽ പഠിക്കുമ്പോ മാത്രമേ, പിന്നെ അതൊരു ഉപയോഗവും ഇല്ല അതുകൊണ്ട്.
ഒരുപയോ. ശരിയാത്. ഇപ്പൊ ആക്ച്വലി പിള്ളേർക്ക് ഉപയോഗപ്പെടുന്ന രീതീല്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ട ഉണ്ടല്ലൊ. അതൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോ അവരതൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ പഠിപ്പിക്കുവായിരുന്നു. എന്ത് നല്ല ഒരു ഒരു സമയത്തുണ്ടായിരുന്നല്ലോ എന്തോ ഒരു എന്തോ ഒരു കരിക്കുലം എന്തുവായിരുന്നു ഈ പിള്ളേരെ തൊഴിലധിഷ്ഠിതമായിട്ട് പഠിപ്പിക്കുന്ന രീതീല് കൊച്ചു ക്ലാസ്സ് തൊട്ടെ
എക്സ്റ്റ് എക്സ്ട്രാ കരിക്കുലറ്. ഉണ്ട് ഇവിടെ നമ്മടെ സ്കൂളിലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് പാട് നോപ്പ ഡാൻസ് തന്നെയാണ് പാട്ടിനാണ്. അങ്ങനെ ഉണ്ട്. പക്ഷെ അതിന്റെ ക്ലാസ്സെല്ലാ ആഴ്ചേൽ ഒരു വട്ടേ ഉള്ളൂ.
അതല്ല. വേറൊരു സ്കൂള് തന്നെ ഉണ്ടായിരുന്നു ഒരിടക്ക് ഈഹ് കൊറെ കാലം മുന്നെയായിരുന്നു. അതിപ്പ ഇല്ലെന്ന് തോന്നുന്നു.
ആഹ് അതിനെക്കുറിച്ച് എനിക്കു അത്ര ഓർമ്മ വരുന്നില്ല. മക്കളൊക്കെ ഇപ്പ പഠിക്കാറായതേ ഇള്ളു. പിന്നെ ഓ, ആഹ് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്.
അങ്ങനെ ഒരിതുണ്ടായിരുന്നു ഒരെടയ്ക്ക് കേട്ടോ. അപ്പൊ അവര് അവിടെ ഓരോ ജോലി ചെയ്താ പിള്ളേരെ പഠിപ്പിക്കുന്നത്. പഠിക്കുന്ന കൂട്ടത്തിൽ അവരെന്തൊക്കെയോ ജോലികളും അവിടെ ചെയ്യും. അത് അവർക്ക് പിന്നീട് അത് ഉപകാര വരുമാനമായിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. അവരെ അത് പഠിപ്പിക്കുവാണ് ചെയ്യുന്നത്. ഇപ്പം ചിലർക്കൊണ്ടല്ലൊ തയ്യലിഷ് ടൊള്ള പിള്ളേര്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാനിഷ്ടം. അപ്പോൾ ഇവരെ ഈ പഠിപ്പിക്കുന്ന കൂട്ടത്തില് അവർക്ക് ഇഷ് ടൊള്ള ആ ഒരു കാര്യം കൂടും കൂടി പഠിപ്പിക്കും പിന്നെ അവർക്ക് ജീവിച്ചു പോകാൻ വേണ്ടി അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളുണ്ട്, അതും ആ സ്കൂളിൽ പഠിപ്പിക്കുവായിരുന്നു. അതിപ്പം ഇല്ലെന്ന് തോന്നു.
ആഹ് അപ്പഴേ എനിക്ക് ഓർമ്മല്ല ആഹ് ഇവിടെയൊന്നു അങ്ങനെ ഇല്ലട്ടാ. ഇനി കേരളത്തി ഏതെങ്കിലും ഒരു സ്ഥലത്താണോ എന്തോ അതോ അങ്
അത് ഗവൺമെന്റ് ഒരിക്ക തൊടങ്ങിയതാ അങ്ങനെ ഒരു രീതി അത് നിന്നു പോയെന്നാ എനിക്ക് തോന്നുന്നെ.
ഓഹ് അത് അധിക സപ്പോർട്ട് ചെയ്യ ആരെ ഒരുപാട് ആൾക്കാരൊന്നു അതിനെ ഇത് സപ്പോർട് ട്ടെയ്യാൻ വന്നില്ലെങ്കി പിന്നെ ഏതായാലും വഴി വഴിയിൽ വെച്ച് നിക്കുവല്ലോ.
ആഹ് അത് തന്നെ. അതായിരിക്കും.
ഉം.
അങ്ങനെയൊരു രീതിയൊക്കെ നല്ലതാ ആക്ച്വലി പിള്ളേർക്ക് മുൻപോട്ട് ജീവിക്കാൻ അവരെ എന്തെങ്കിലും ചെയ്യാൻ അവർ പഠിച്ചിരിക്കും
ആ അത് തന്നെ ഒരു സ്വയം തൊഴില് പോല് അങ്ങനെയൊക്കെ പഠിപ്പിച്ചെങ്കി ഓരോരുത്തരെ കഴിവ് മനസ്സിലാക്കി ഇത് അങ്ങനെയൊന്നുല്ല ഇത് കുറെ ഉപയോഗം ഉള്ളതെന്ന് വെച്ചാ ഒരു അമ്പ ശതമാനം ഉപയോഗണ്ട് പക്ഷെ അമ്പത് ശതനം വെറുതെ അധികമായിട്ട് ഇങ്ങനെ പഠിക്കുന്നതാണ് അവര് സമയം ഇതായി
അ അത് തന്നെ ബുക്ക് വായിച്ച് വായിച്ച് വായിച്ച് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതും പരീക്ഷ എഴുതി കഴുമ്പം ഇതെല്ലാം തന്നെ മുക്കാലും മറന്നു പോവും
ആ അത് തന്നെ അത് പഠിക്കാനൊക്കെ നമ്മളെല്ലാം പഠിക്കുമ്പഴേ പത്താം ക്ലാസ്സിലൊപ്പോ ഒരുപാട്ണ്ടാ നീ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ ചരിത്രൊക്കെ ഈ പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പഠിപ്പ പ്പിക്ക്ണതേ അത് നമുക്ക് എത്ര പഠിച്ചാലേ വർഷവും മനസ്സിലേക്കൂല്ല പേരും മനസ്സിലേ ക്കൂല ആ പിരമിഡ് യുഗം അതൊ പനെങ്ങനെ ആലോ അതൊക്കെ എന്തിനും നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞ് പോണ്ട കാര്യങ്ങള് അത് നമ്മൾ അറിഞ്ഞിരിക്കണം പക്ഷേ പരീക്ഷക്ക് മെയിന ആയിട്ട് അതിന്റെ വർഷങ്ങളാണ് ചോദിക്ക
ആഹ്
പക്ഷെ പിന്നീട് നമുക്ക് അതൊരു ഉപയോഗം ഇല്ല ഉപയോഗംണ്ട് പി എസ് സി പഠിക്കണമെങ്കിൽ എന്നാലും പി എസ് സിയിലും വലുതായിട്ടൊന്നും ചോദിക്കൂലേ
ആഹ് പി എസ് സി പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കേറിക്കഴിഞ്ഞാൽ അതിന് വല്ല കാര്യണ്ടോ
ഉം ഇല്ല അയ്യോ പി എസ് സിക്ക് പഠിക്കണതാ ഞാൻ കൊറെേ പഠിച്ചതാണ് ഇപ്പഴും ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ടോയ്യോ കടല് പോലെയാണ് അതൊക്കെ എനിക്ക്ന്നും കുറേ അതിൽ ആവശ്യ ഇല്ലാത്തതാണ്. കടല് പോലെ ഒരാ ആദ്യവും ഇല്ല അവസാനവുംല്ല നമ്മക്ക് ഇ തെങ്ങനെ എക്സാം എഴുതി മാർക്ക് കുറയണെങ്കി മടിപ്പ് തോന്നും.
മടുപ്പ് പരീക്ഷ എഴുതിയാ തന്നെ കിട്ടുന്ന കാര്യം ആ ഒരു വലിയ ബുദ്ധിമുട്ടാ കിട്ടുന്നത് അല്ലേ
ആഹ് അത് നമ്മളിങ്ങനെ ഉറക്കൊഴിഞ്ഞ് അതേന്ന് പർഞ് നമ്മളെ മൈന്റ് ഒരു കല്യാണ ത്തിന് നമ്മളൊരു മനസ്സ് വേറെ എങ്ങോട്ടും പോയ്ക്കൂട പക്ഷെ അതൊക്കെ വല്ലാത്തൊരു ഇതാണ്. ഇവിടെ മാത്രം ഇത്രേം മനുഷ്യനെ കഷ്ടപ്പെടുത്തുള്ളെന്ന് എനിക്ക് തോന്നുന്നത് വെളി വെളിയിലുള്ള എന്റെ കൂട്ടുകാരിയെല്ലാം യു കെൽ പഠിക്കുന്നുണ്ട് അവള് പഠിക്കെ ചെയ്യ്ണ് അവിടെ ജോലിയും ചെയ്യ്ണ്. പ്പ രണ്ടും അവരെ പഠിത്തത്തിനുള്ള പൈസ അവര് തന്നെ കണ്ടെത്തുന്നു
കണ്ടുപിടിക്കും ഉം ശെരിയാഅത് അവിടെ അവര് പ്രാ എന്ത് ജോലി അവര് പോയി ചെയ്ത് പഠിക്കാനൊള്ള ആഹ് ഒരു അവർക്ക് വേണ്ടീട്ടുള്ള കാശ് അവര് ഇതെയ്യും
ആഹ് പക്ഷെ അത് ഇവിടെം കൂടെ വരണ്ടന്ന് എനിക്ക് തോ തോന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പി എസ് സിൽ പഠിക്കാനുള്ള കറക്റ്റ് ഒരു സിലബസ് നമുക്ക് ഈ എൽ ഡി ക്ലർക്കിന്റെക്കെ ഒരു പുസ്തകം കേൾക്കുന്നില്ലേ
എടക്ക് നിന്നുപോയി
ആഹ് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് കെ അതാണ് ഇങ്ങനെ വരുന്നത് എടക്കെടക്ക് ഉംഹ്
അല്ല അത് നല്ലതാണെ, പിള്ളാര് പഠിക്കുന്ന കു സത്യത്തില് അവര് ഒരു ജോലി ചെയ്തപ്പോ അവർക്കും ഒണ്ട് സമ്പാദിക്കണം ഈ സമ്പാദിക്ക്ന്ന കാശിന്റെ വെല അവരറിയും. അങ്ങനെയൊക്കെ ആവുമ്പോ വേണ്ടാത്ത കൂട്ടുകെട്ടിലോട്ട് പോവാനുള്ള ടൈമും കുറയും.
ആഹ് അതന്നെ അവർക്ക് ആഹ് അത്‌ ഓര് പൈ പൈസയൊക്കെ ഉണ്ടാക്കി ന്നല്ലൊരിതാവുമ്പോ അവർക്കും എന്തരാണ് മുന്നോട്ട് ഇനിയും അങ്ങനൊരു ജയം നല്ല രീതിൽ മുന്നോട്ട് പോണം കൊറ ച്ചൂടെ ഏണിങ്സ് വേണം അവര മനസ്സിലിങ്ങനെ തോന്നും അപ്പ അതിനായിട്ടിങ്ങനെ വർക്ക് ചെയ്യും
വർക്കേയും
ഉം പഠിക്കയും ചെയ്യാം അത് തന്നെ മുന്നോട്ട് പോണം ഇവിടെയാണെങ്കി എത്ര പഠി ച്ചാ ലും ആഹ് പി എസ് സി മടുത്തോരെ തന്നെ എനിക്കറിയാം എന്ന വച്ചാ ലിസ്റ്റില് ഉണ്ടായിരുന്നു പഠിച്ച് പഠിച്ച് കൊറേ പഠിച്ചു ഒരു മൂന്നാല് വർഷം പഠിച്ച് ലിസ്റ്റില് വന്ന്. വന്നിട്ട് ആ ലിസ്റ്റ് ക്യാൻസലായി പോലീസിന്റെ
ഓ അതൊക്കെ എന്ത് സങ്കടവാ അല്ലേ
ആഹ് അവര് മെയിൻ ലിസ്റ്റിലുള്ളതാണ് ഒരു പത്തി ഇരുപത് പേരും കൂടെ കഴിയുമ്പോ അവരെ പേരായേനെ പക്ഷേ അതുവങ്ങ് ക്യാൻസലാക്കി
അതൊക്കെ എന്തോര് സങ്കടവാ ദൈവമേ അത്രേം കഷ്ടപ്പെട്ട് അവിടം വരെ എത്തി കഴിയുമ്പോ
ആ എനിക്കറിയാം അവര് രാത്രി അവര് ഉറക്കവില്ലാതെ അവര് പഠിക്കും പഠിപ്പിക്കാൻ പോവും അത് ഫുള്ള് ഇങ്ങനെ അവർക്ക് അതേന്നുള്ളരു ചിന്തയായിരുന്നു ഇപ്പൊ അതെല്ലാം മതിയാക്കി. അവരും പുറത്തോട്ട് പോയി എന്നുവെച്ചാ ഇപ്പ കേരളത്തിലങ്ങനെ നം എന്ന് വച്ചാ ഒരു മുപ്പത് വയസ്സ് ഇപ്പൊ നാല്പ്പത് വയസിനകവുള്ളവര് ആരും ഇല്ല എല്ലാരും പുറത്തല്ലേ ഡിഗ്രി കഴിഞ്ഞാ അവര് പോവയാണ്. കാരണവിടെ ജോലിയുണ്ട് സാലറില്ല അല്ലെങ്കിൽ നല്ല സാലറിള്ള ജോലിണെങ്കിൽ അത് കിട്ട ത്താ നല്ല കഷ്ടപ്പെടുന്നു
ബുദ്ധിമുട്ടാണ്, ശരിയാ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഒരൂ
അതിനൊക്കെണ് ഒര് സൊല്യൂഷൻ കണ്ടെത്താള്ളത് ഉം അപ്പ എന്റെ കൂടെ പഠിച്ച ഞാൻ ഓക്കെയാണെങ്കിൽ മി റ്റുള്ളോരും പുറത്താണ് പല പല രാജ്യങ്ങളിലേ ഞങ്ങളെ പോലെ കൊറച്ചു പേരെ ഇവിടെള്ളു
ആഹ്
ഉം പണ്ടെല്ലാം പുറത്തോട്ട് വാണംന്ന് പിന്നെ വിരലിലെണ്ണാവുന്ന കൊറച്ച് പേരല്ലേള്ളൂപ്പൊ പിന്നെ ഫുള്ള് എല്ലാരും പുറത്ത്
പുറത്താണ് ആ പുറത്ത് പോയരുന്ന ജോ ലി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാ പോലും ജീവിച്ചു പോക എന്ത് ജോലി അവർക്കവിടെ ചെയ്യാൻ പറ്റും ഇവിടെയാണെങ്കി ചെയ്യുന്ന ജോലിക്ക് അ വൈറ്റ് കോളറിന് മാത്രേ ഉള്ളൂ ഒരു ബഹുമാനം കിട്ടുന്ന അല്ലാത്തവരെ
ആ നെ അതന്നെ ഇവിടെ ചെയ്യുന്ന ശേഷേ സാധാ ജോലിയാണ് അവര് അവിടെയും ചെയ്യുന്നത് പക്ഷെ ആ ഒരു ഇതൊക്കെന്ന് വെച്ചാ ഒരു ബഹുമാനം ആ ഒരു ഇതും കി ട്ടുന്നുണ്ട് കാരണം എല്ലാർക്കും ഒരേ ഇതാണ് അവിടെ ഒരേ പോലേണ് കാണണെന്ന് ഉം
ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കും എന്ത് ജോലിയാണെങ്കിലും അവർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്
ഓഹ് അതന്നെ ഉം
ഇവിടെ ആ ജോലിയുടെ ജോലിയുടെ വലിപ്പ ചെറുപ്പ അനുസരിച്ചുള്ള ഒരു കൺസിഡറേഷനുണ്ട് അതാണ്
ആഹ് അതന്നെ നല്ല ജോലിയുള്ള ആള് നല്ല ഇതില് അല്ലാത്ത